അ എന്തെല്ലാം വിശേഷം
സുഖാണ് ഭക്ഷണം കഴിച്ച് കിടക്കാണോ
ഇല്ല ഭക്ഷണം ആ ഭക്ഷണം ഇന്നു കഴിച്ചിട്ടില്ല എന്നും നേരത്തെ കഴിക്കലുണ്ട് ഇല്ലില്ല ന്ന റൂമിലുണ്ട് ഓര് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ഗെയിം എന്തോ കളിക്കാണ് ചെറുത് അവിടെ താഴത്ത് കളിക്കുന്നുണ്ട് എന്താ കാലാവസ്ഥൊക്കെ എങ്ങനാ
കാലാവസ്ഥ മഴ ഇല്ല്യോ നല്ല വെയിലാണ് വേനൽക്കാലം പോലുണ്ട്
അതെന്ന വേനലാണ് മഴയില്ലപ്പം അതെ മഴ ഇല്ലപ്പം നല്ല വെയിലാണ് ഇപ്പൊ മഴക്കാലം അന്നങ്ങട്ട് മാറിനിന്ന പോലണ്ട് വേനൽക്കാലത്തില് പോയിട്ടല്ലേ വീണ്ടും
ക്ക ഇതുപോലെ ആണെങ്കി ലാസ്റ്റിലേക്ക് വെള്ളം ഉണ്ടാവില്ല വേനൽക്കാലത്ത് ആയ തീനല്ല വെക്കല്ലോ മക്കള് ഒരാൾ ഒറങ്ങി ഒരാൾ ഫോൺമേലാണ് ഒരാൾ ടി വി കാണാണ്
ആ ആ എല്ലാരും നേരത്തെ ഒറങ്ങുവോ അല്ലെങ്കി നേരം വയ്കോ
മോന് നേരത്തെ ഒറങ്ങും മറ്റോര് കൊറച്ച് ചെലപ്പോ പഠിക്കും ഞാനൊക്കെണ്ടായ വേഗം നേരത്തെ ഉറങ്ങും അല്ല എങ്കില് പോണ ടി വിയ കിട്ട കിട്ടിയാല്
ആ അതല്ലോട്ത്തും അങ്ങെ തന്നെയാണ് ഫോണും അതേമാരി കമ്പ്യൂട്ടർ ക്കെ കിട്ടിയാല് ഓരങ്ങനെ കളിക്കും അ കൊറച്ച് ടൈം കൊടുത്തി സ്‌കൂ സ്കൂള എന്തൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൈമ് കൊടുക്കും ക്കും അല്ല ഞാ പിന്നെ ശനിം ഞായറും ആ
ആ ഓര്ക്ക് ആ രാവിലെ തൊട്ട് തൊടങ്ങല്ലോ ഓല് പഠിക്കാണം ആ പിന്നെ രാത്രി ത്തേക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കൊ
രാത്രി ഉണ്ടാക്കൂല്ല വൈകുന്നേരം ഉണ്ടാക്കും ഹസ്ബൻഡ് പണി കഴിഞ് വന്നാല് ചപ്പാത്തിയോ പത്തീരിയോ അങ്ങനെ ന്തേലുണ്ടാക്കി ഫുഡ് കഴിക്കും
ആ ഉച്ചക്കത്ത് എടുക്കണ്ടാവ്ല ല്ലേ
ഉച്ചക്കത്തെ അങ്ങനെണ്ടായില്ല ചിലപ്പോ മക്കള് കഴിക്കും അത്രള്ളൂ അല്ലെ ഇവിടെല്ലാരും ചപ്പാത്തി തന്ന അധികം കഴി ല് അനെ എന്ത ചപ്പാത്തിയോ പത്തിരിയോ പുട്ടോ എന്തേലും ഒന്ന് ഉണ്ടാക്കും
ഏ
ഉം
ഇപ്പ എന്താ ഒഴിവായി കിടക്ക കൗലേ
ആ ഇപ്പൊ മക്കളിപ്പൊ പഠിത്ത നിർത്തിട്ട് ഇപ്പ അങ്ങട്ട് പോയിക്കണ അപ്പൊ പിന്നെ ഞാന് ഇപ്പന്നെ ഫ്രീ ആയപ്പോളെ അനെ കിടക്കയാണ്
പിന്നെപ്പൊ ഒഴിവുള്ള സമയം ഇങ്ങളെന്താ ചെയ്യാ
ഒഴിവുള്ള ടൈമില് പുസ്തകം വായിക്കും ചെലപ്പോക്കെ എന്തെങ്കിലും റീൽസോ എന്തേലും കണ്ട് കുത്തിരിക്കും യൂട്യൂബോ അങ്ങനെ എന്തേലൊക്കെ
വല്ലാന്നും ഉണ്ടാവിലല്ലോ രാവിലെ കുട്ടികൾ പോയാ പിന്നെ നമ്മടത് പണി കഴിയുമ്പം കുട്ടികള് വരാനായില്ലേ
ആ അതെ പിന്നെ ഓര് വരുമ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്ന് ഇണ്ടാവുമ്പോഴേക്കിനെ പോര് വരാനു ആയി അങ്ങനൊക്കെ
വരുമ്പോത്തേക്ക് പിന്നെ ചായയും ട്ടാനും തൊക്കെ ഇണ്ടാക്കണ്ടേ ഉം
പിന്ന എനിക്കാണെങ്കി സ്കൂളിട്ട് വരാ നമ്മള് പണി കഴിഞ്ഞ് നമ്മളൊന്ന് കിടന്ന് ഒന്ന് ഇതാക്കുമ്പോളേക്കിനേക്ക് തന്നെ ഓര് സ്കൂളിട്ട് വരാനായി പിന്നെ അയിന്റെ ഇടേൽ നമ്മ നമ്മക്കുള്ള റെസ്റ്റൂന്ന് പറയാനൊന്നുല്ല്യ
റെസ്റ്റൊന്നും ഇല്ല്യ ഓല് വരുമ്പോത്തനേക്ക് ചായ ഉണ്ടാക്കണം അത് കഴിഞ്ഞ് രാത്രിത്തേക്ക് ഇണ്ടാക്കണം പിന്നെ ഓലെ പഠി ആഹ് പഠിപ്പ് ഓൽ ക്ക് പറഞ്ഞ് കൊടുക്കണം അത് കഴിയുമ്പോത്തേന് ചോറുണ്ണാനായി പിന്നെ ഓല് ഒറക്കാനായി നമ്മള്
ഉം ഇവടെ വീ ടൈമിൽ എന്തൊക്കെയാ ചെയ്യല്
ഒയിവുള്ള സമയത്ത് പിന്നെ കൊറച്ചൊക്കെ ഫോണിമ്മേ കളിക്കും പിന്നെ പച്ചക്കറി അതൊക്കെ ഉണ്ടാക്കാ നോക്കേണ്ട് പിന്നെ
ചെടി ആഹ് ഞാന് ചെടികളൊക്കെ ഇങ്ങനെ കുറച്ച് ആഹ് ആഹ്
കാക്കന്മാരൊക്കെ വീട് അപ്പൊ പൊറത്ത്ക്കങ്ങ് എറങ്ങിയാ ന വർത്താൻ വർത്താനം പറഞ്ഞു നിന്നാല് സമയം പോണതറിയില്ലല്ലോ അങ്ങനല്ല ആഹ് എല്ലാരും ചുറ്റുവട്ടത്ത് തന്നെ ആയോണ്ടേ അങ്ങനെ അങ്ങനെ പിന്നെ സമയം അങ്ങട്ട് പൊയ്ക്കോളും ല്ലാരു എട് ത്ത ആയോണ്ട് പിന്നെ വീട്ടില് കോഴിക്കള് അങ്ങനെയൊക്കെ ഉണ്ടാവും
ഏ കോയിക്കള് ഇല്ല ഇണ്ടായിരുന്നേ പക്ഷെ ഇപ്പം ഇല്ല ഇനി ഉണ്ടായിക്കോളും ഇനിപ്പം ഇളയച്ഛൻ വന്നാല് ഇപ്പം വാങ്ങിട്ടൊളും ഓന്ക്കാണ് എന്താണ് കോയിന്റെ ഭ്രാന്ത് ഉം വെ വെരും ഇന്നുണ്ടെന്ന് പറഞ്ഞേക്ക്ണ് അപ്പൊ പിന്നെ ഉം
ഉണ്ടായി ആഹ് അതുകൊണ്ട് പിന്നെ മക്കൾക്ക് കോഴിക്കൾ ഇണ്ടായാ പിന്നെ നല്ല കോയിമുട്ട ഒക്കെ നാടൻമുട്ട തിന്നല്ലോ
അതൊക്കെ ശരി തന്നാണ് അതിറ്റിങ്ങളെ കൊണ്ട് നടക്കാൻ അതന്നെ കൊണ്ട് നടക്കുന്ന സ്ഥലം വേണം ഇതിപ്പ കുറച്ചൊരു സ്ഥലം വേണം കാരണം ഒരു ഒന്നോ രണ്ടോ ഉം ഉം പോറ്റുന്ന പോലെയല്ലല്ലോ ഒരുപാട് എണ്ണത്തിനെ പോറ്റുന്നത് കാരണം അതിന്റെ കൂടും ഇതൊക്കെ ആകുമ്പോ കൊറച്ച് സ്ഥലം ഉണ്ടെങ്കില് വെക്കാൻ കഴിയുള്ളൂ അതുണ്ടാകുമ്പോ പിന്നെ കുറച്ച് സ്ഥലമുള്ള ആൾ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കിക്കാണെങ്കിലേ വീട്ടിലേക്ക് ഒരാള് വരുമ്പൊഴേ അതിന്റെ ഇതറിയോള്ളൂ നമക്ക് ചെൽപ്പോ അത്രെ ആഹ് നമ്മക്ക് ചെറുപത്തിൽ അത്ര സ്മെല്ലൊന്ന് തോന്നീന്നൊന്നും വരൂല്ല അക്ഷേ
ആഹ് പൊറമന്നൊരാള് വരുമ്പോ ഓൽക്കാണ്
ആഹ് അതെ
ഉം പിന്ന ഇണ്ടായാലെന്താ ഞമ്മള വീട്ടില് വേസ്റ്റ് എന്തെങ്കിൽണ്ടായാ അത് തിന്നോളോ അത് കൊടുക്കാ നമ്മള് പൊറത്തേക്ക് വലിച്ചെറിയണ്ട കോയി മുട്ട ഇട്ട് തരും അങ്ങനെ കുറച്ചൊരിതും ഉണ്ട് പക്ഷെ നമ്മള് ശ്രദ്ധിക്ക്യാഞ്ഞാ പിന്നെ പ് പോവും ചെയ്യും
ആഹ് അതെ അങ്ങനത്തൊരിത്ണ്ട് വേറൊരു ഇതൊന്നും ഇല്ല്യ അവ് പോ പോറ്റാന്തൊക്കെ ഇവിടെ ഇണ്ടായിനി പിന്നെ ഇവിടെ കുറുനരിയളെ ശല്യം വള ഭയങ്കര കൂടുതലാ അപ്പൊ പിന്നെ ഒരു ജീവിയും ഇവിടെണ്ട് ഉണ്ടാവൂല
ആഹ് ഇവടെ കീര് ഈ നായ്ക്കള് നായശല്ല്യണ്ടോ
നായകളങ്ങ് വര് ഇതിലേക്കൂടെ ഓടുന്നത് കാണാം വല്ലപ്പോയൊക്കെ ഓ അയിന് നായകളൊക്കെ ഇതിലേക്കൂടെ ഓടുമ്പോൾക്കിന് ഇവടെ ആണുങ്ങളാര് കണ്ട്ക്കാണെന്ന്ണ്ടെങ്കിലോര് പിന്നെ ഈ പരിസരത്തേക്ക് വരാത്ത കോലത്തില് വീട്ട്
ഏ ഏ ഇവിടെ പിന്നെ നായ്ശല്യം മൂന്നും നാലും അഞ്ചെണ്ണൊക്കെ ഒപ്പരം വര്
ആഹ് ഇവിടേ അങ്ങൻതന്നാണ് മക്കളെ ഇപ്പ മുറ്റത്തേക്ക് വിടാനമ്മക്ക് കൊരപേടിയാണ് ഇപ്പൊ വാതിലടിച്ചിട്ട്ങ്ങ് ഇടലാണ് കാരണം ഇവര് സ്കൂള്ള് പോയാ പിന്നെ ചെറുത് ന് രണ്ടു വയസ്സാണ് അപ് പോള് പുറത്തേക്കെറങ്ങി പോവും അപ്പൊ വാതിലടച്ചിടലാ അപ്പളേക്ക് ക്ലാസില്ല്യാത് ദിവസാണ് ഞമ്മള് കുടുങ്ങ്ആ കാരണം ഇവര് വാതലും തൊറന്നിട്ടേച്ച് പോവും അപ് പ്പോവര് വെയ്ത്തല ഓളും എറങ്ങി പോവും അങ്ങനൊക്കാണ്
ആഹ് പേടിയാണിപ്പ രാവിലായാ എല്ലാരും പണിന്റ തെരക്കിലും
ഉച്ചയാവുമ്പൊള്ക്കും എല്ലാരും കേറി എല്ലാരും കെടക്ക്ണൊക്ക ടൈമൽ
ആഹ് ശ്രദ്ധ പെടും ചെയ്യൂലാ. നായ്ക്കളും പിന്നെ റോട്ടുമലേക്കൊക്കാണ്ട് പോകുമ്പേ ആ ഒരു പേടിയൊക്കെ ഇണ്ടാവും. മക്കൾ ഫുഡ് കഴി ച്ചിട്ടില്ല. മക്കൾക്ക് കൊടുത്ത് ഇഞങ്ങൾ തി ന്നാൻണ്ട്. അത് കൊറച്ച് നേരം വൈകും. ആ ഇപ്പെ കൊർ ഒത്തിരി ദിവസത്തിന് ഒരുതുണ്ടായിനി.
ആഹ് അതന്നാ
നല്ല മീന് എറങ്ങാൻ തുടങ്ങണ്ട്
ആഹ് അതന്നെ ഇപ്പ അത് തന്നെ പക്ഷെ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ വല്ല്യ വല്ല്യ ങ്ങനേളൊന്നും കിട്ടുന്നൊന്നൂല്ല്യാ ഒക്കെ
ആഹ് അതൊന്നുംല്ല്യാ ആ ഇള്ളത് നല്ല മത്തി ഇറങ്ങീണ് പ്പം നല്ല മത്തി
ആഹ് അത് ഞങ്ങൾക്ക് രണ്ടു ദിവസം മുന്നേ കിട്ടി അയലും രസണ്ട് മത്തിയും കിട്ടി പ്പം ഒരു വേറെരു മീന് എറങ്ങി ഒരു മുള്ളനെമാര്ത്തെ വേറൊരു മീനെറങ്ങിണ് എന്തോ ഒരു മുള്ളൻ ഷാദാപ്പന്ന് കൊഴ പ്പില്ല്യ പക്ഷെ അത് മക്കക്കോന്നും തിന്നല് നടക്കൂ ഊലാ നല്ല മുള്ളുണ്ടാവും അയറ്റാല് പിന്നെ ഇവിടെക്കെ നത്തല് അയിറ്റ് അയ്റ്റാലൊക്കെ എറങ്ങണേ
ഏഹ് ഞമ്മക്കിവിടെ മത്തിയാണ് മീൻകാര മിറ്റത്തക്ക് കൊണ്ടന്ന് വരേ അപ്പൊ മത്തിയാണ് എല്ലാരടുത്തും ഇള്ളത്
ആഹ് ആഹ്
ത് നല്ല രസണ്ട് തിന്നാനേ അപ്പം ഞ്ഞ് ദിവസം ആയാലും ആ വാങ്ങും
ആ അതന്നെ ഇം പിന്ന മീൻ കിട്ടാത്തപ്പ ഭയങ്കര എടുങ്ങാറ്ന്നെനി കാരണം എന്നും ഇപ്പം ചിക്കൻ കറിവെക്കാന്ന് അപ്പ അതൊരി ഏഹ് നടക്കുന്ന കാര്യല്ല അത് ആർക്കും വേണ്ട ഒരു ദിവസം ആ ഒരു ദിവസ് ആ അത് തന്നെ പിന്നമ്മക്ക് അത് വേണ്ട പച്ചക്കറി ആയാലും ആ അതന്നെ മക്കക്ക് ഇവിടെ പറ്റൂല. അതന്നെ പ്രശ്നം. നമ്മക്ക് കൊയ്പ്പില്ല നമ്മള് പച്ചക്കറി ഉം ഉം പച്ചക്കറി ആണെന്നർന്ന നമ്മളെങ്ങനെങ്കിലും ചോറ് നമ്മള് തിന്നും. പക്ഷെ മക്കക്ക് അത് പറ്റൂല അപ്പൊഴക്കെയെങ്കിലും പിന്നെ മീൻകറിയായാലും അങ്ങനെ തന്നെയാണ് ഓർക്ക് മീനും എ വല്യ താല്പര്യോന്നും ഇല്ല. പിന്നെ എന്തേലും ഒരു വെള്ളം കൂട്ടേണ്ടേ വിജാരിച്ചിട്ട് അങ്ങനെ കൂട്ടിയാണ്ട് പോകും അത്രേയുള്ളൂ. ഓർക്ക് ചിക്കൻ കറി ആയാ മതി.
ആ ചിക്കന് അല്ലെങ്കിൽ വല്യ വ ല്യ മീനുകള് ചെമ്മീൻ, ഞണ്ട് അങ്ങൻത്തൊക്കെ മീനുകള അത് എപ്പഴും കിട്ടണ സാധനോല്ലല്ലോ.
പുസ്തകങ്ങളൊക്കെ വായിക്കുവോ?
പുസ്തകങ്ങള് ആ വായിക്കലിണ്ട് പിന്നെ കൂടുതലൊന്നും വായിക്കാൻ കഴിയൂല. കാ പിന്നെ മോന് പോകുമ്പോത്തിന് പത്തര കഴിയും. അത് ഓനാ ക്ക് വന്ന ഓന് രണ്ടര ആകുമ്പോത്തിന് ഓനെ കൂട്ടാൻ പോവണം അപ്പോത്തിങ്ങക്ക് ഇവിടെ ഓഡ് പിന്നെ പറയും നേഴ്സറീ പോകുമ്പോ തന്നെ പറയും ചായേം ഇന്ന കടിണ്ടാക്കണം സമൂസേ കട്ലൈറ്റോ അപ്പൊ ഓൻ ര ണ്ടരാവുമ്പോത്തിന് വരുമ്പോത്തിന് അത്ണ്ടാ ക്കണ്ടേ? അത്ണ്ടാക്കി വെച്ച് പോകുമ്പോത്തിന് ഓന് വരുമ്പോത്ത മൂന്നണിയാവും ഓൻക്ക് ച മേലെയ്കി ഓന് ചായ കൊട്ത്തരുമ്പോത്തിന് അട്ത്താള് വരും അത് കഴിയുമ്പോ അട്ത്താള് വരും പിന്നെ ഓൽക്ക് മദ്രസ്സ്ല് പോകണം വൈകുന്നേരം മദ്രസ്സ്ണ്ട് ആഹ് പിന്നെ രാത്രി പിന്നെ ഏ വടെ ആഹ് അഞ്ചര തൊട്ട് എട്ടേകാല് വരേണ്ട് ഉം അത് കഴിഞ്ഞ്ങ്ങാണ്ട് വന്ന് പിന്നെ ആ താള് ട്യൂഷന് പോവ്ണ്ട് അപ്പൊ ഓൾ ത് അത് കഴ്ഞ്ഞിതാവുമ്പോത്തിന് സ്കൂളത്തൊന്നും വല്ലാതെ പഠിക്കാനൊന്നും സമയം ണ്ടല്ലോ ട്യൂഷൻത്തും സ്കൂൾത്തും കൂടി ആവുമ്പേ ആഹ് അത് കഴിഞ്ഞു ഓല ത് എയി
തന്നെ ഫുള്ള് സൗകര്യങ്ങളും തൊക്കെണ്ടോ
സൗകര്യങ്ങള് ആ ഹോസ്പിറ്റല് കൊർച്ച് പോവണം ഒന്നും പിന്നെ നല്ലേ ത്തുന്നില്ലെങ്കിലും കൊർച്ചങ്ങോട്ട് പോയാല് മദ്രസ് സ്കൂളൊക്കെ അട്ത്ത്ണ്ട
ആ ഞങ്ങക്കും ഓടങ്ങൻ തന്നെ നടക്കാനുള്ള ദൂരേ ഒള്ളു എൽപി, യു പി, യാണ്ന്നുണ്ടെങ്കില് ഇവിടെ തന്നെ അട്ത്തെനെണ് ഹൈസ്കൂളണ്ന്ന്ണ്ടെങ്കി കൊർച്ചും പാടെ
ഉം അ അതൊക്കെ എട്ത്തന്നെ കോളേജും ഇതൊക്കെ ഇണ്ട് ഹോസ്പിറ്റല് കൊർച്ചങ്ങട്ട് പോയാ മതി ബുദ്ധിമുട്ടും ഇല്ല കൊർച്ചങ്ങട്ട് പോയാല് എല്ലും ഉണ്ട് അയ്നൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ബസ്സ് കെറാൻ പോകാന് നമക്ക് കോഴിക്കോട് അങ്ങനെ പോവാന്ള്ളെ അങ്ങനെക്കെ പോവാനുള്ള ഒരു ബുദ്ധിമുട്ടോള്ളൂ അഹ് കോർചങ്ങട്ട് ഓട്ടർഷക്ക്‌ പോകണം ന്നട്ട് പിന്നെ ബസ്സ് ഏറാം പോണം അങ്ങൻത്തേ ഒള്ളു അത് വണ്ടിക്കെ മുന് മുന്ക്ക് വരും അങ്ങൻത്തെ ഒരു ബുദ്ധിമുട്ട് എന്നാ അയ്
ആ